എന്താർത്താനം?
എല്ലാ
എന്താ പണി പല്ല് വേദന കൊറവ് ഒണ്ടോ അന്നിട്ട്?
ഇപ്പ കൊറവണ്ട് പിന്നെ ഇണ്ടാവു ആണേ
എഹ് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ വിവരം? ഹലോ എത്ര വീതംമാതിര്
വേദന്റെ മാത്രം വാങ്ങിയിട്ട് ഒള്ളൂ മറ്റേ ആന്റിബയോട്ട കുട്ടിക്ക് ഒന്നും വാങ്ങീട്ട് വേദന്റെ വാങ്ങി
പാത്ര വാങ്ങിയെ ആരാട്ടിക് വാങ്ങീല്ലേ?
ഏഹ് ആന്നും വെണ്ടാർഞ്
അന്തെ അന്റെ അടുത്ത് ഇണ്ടായിരുന്നോ വേറെ?
കൊറച്ച് ഇണ്ടായിഞ്ഞു.
ഏഹ് എന്നാ പിന്നെ അത് കുടിച്ച മതി അല്ലോ
ആന്റിബയോട്ടിക്ക് അതിന് കുടിക്കണം അതന്നും നല്ലതൊന്ന അല്ലല്ലോ വേദന രണ്ടാാവുമ്പോ മാത്രം കുടിക്കാ ബർ
ആ ഡോക്ടറിനാ അറിയാം എങ്ങനെ
ആ ഞാന ബുക്ക് ചെയ്തു റൂട്ട് കനാലിിനടി അയിന അവിടെേ അവിടെ ഒയിവില്ല രണ്ടാഴ്ചക്കെ ഒയിവന്നല്ലേ ഞൻ എന്താ കാട്ട്
ഒയിവന്നല്ലാന്നോ ആ ഇജിപ്പ ഇ കൊറച്ച ദിവസം കഴിഞ്ഞ നാല് ദിവസ ം കഴിഞ്ഞാ പോകൂലേ എന്നിട്ട് പിന്ന രണ്ടാ് കഴിഞ്ഞിട്ട് വന്നാൽ മതിേ ഇവിടെയും പാണ്ടിക്കാട് എം എ എസിലും അത്ന്നെയാണ് റേറ്റ് തോന്നണ്ട്
രണ്ടേ മുന്നൂറ് മറ്റടുത്ത് രണ്ടായിരം മുന്നൂറുപ്പ്യേറെ ഇത്ണ്ട് ആ എല്ലാർത്തും ടോപ്പില്ലാതെ തന്നെയാണ്ീ പറയണതെ
രണ്ടായിരം അല്ലേ ഇവിടെ മറ്റ
പക്ഷെ ഞാൻ ജോ ഞാൻ പറഞ്ഞ കൊടുത്ത് രണ്ടായിരം ഇ ഇടെ രണ്ടേ മുന്നൂറും പിന്നെ ഞാന് ഞങ്ങള അവിടെ ജയിച്ചില്ലേ അവിടെ മൂവായിരം പ്രൈവറ്റില്
പ്രൈവറ്റിൽ അത്ര ഉണ്ട് പ്രൈവറ്റില് ഞാൻ ഇന്റെ ചെയ്തിുന്നത് എന്താണ് കലിയമോളും ഇ ഉണ്ടാവണീറെ മുന്നോണ് അന്ന് രണ്ടായിരത്തി മുന്നൂറാണ് രണ്ടായിരത്തി അഞ്ഞൂ നൂറ് ടോപ്പിടാതെ ചെയ്യാന്
അല്ലേ
ആഹ
ഞാനൻ എവിടുന്നേന് ചെയ്യണ അല്ലാന്തൈവ ഏത ങ്ങനെ സച്ച ഇങ്ങനെ നടക്ക എ എണ്ണത്തിലിണ്ട് ഒന്ന് അവിടെ കിടക്കട്ടെ ഇത്തിലെലും പോയി ചെയ്യാ ഒന്ന് പ്രൈവറ്റ് ഒന്ന് ചെയ്യട്ടെ ഞാനല്ല അപ്പൊ എന്താ കാട്ട
പ്രിവറ്റുന്നോ എന്താപ്പൊ ഇവിടെന്ന് ചെയ്താലേ
കൊടുക്ക പ്രൈവറ്റ്ന്നും
രണ്ടായിരത്തി മുന്നൂറിന് ജീതാൽ എന്താ കൊയപ്പോപ്പോ
അയിന് അയിനൊന്നും ടൈമ ഇില്ലേ ഒക്കെ ഫുള്ളാണേ
ഫുൾ ആാണ്െന്നോ
ആഹ
ച്ചജ
അവിടെ ഒരാഴ്ച ഒരു മാസത്തിനില്ല സമയം അടുത്ത മാസം ലാച്ചക്ക് കിട്ടുള്ളൂ
രണ്ടോട്ത്തും
ഉം
ആഹ് പൊത്തടക്കാനൊ ഒന്നുല്ലേയ് നോ
പത്താട്ക്കാര്
ഇല്ലേയ്നോ
അയി ഞാ അട്ച്ചു ഒന്നട് ച്വേ പിന്നെ ക്ലീൻ ചെയ്യാനായി പറഞ്ഞ ഞങ്ങള അവിടുത്തെ ഡോക്ടർ അപ്പറ്ഞ്ഞ് ഞങ്ങളഉട്ത്തെ ഡോക്ടർ അപ്പൊ ഇഡോക്ട് പറഞ്ഞു അങ്ങനെ ആയിട്ടൊന്നുല്ല ഇങ്ങളെ ഇങ്ങളെ എന്നാ ലാസ്റ്റ് ചെയ്തി രണ്ട് വർഷിക്കായിനിയറ്ഞ് ഞാ ഇത് വല്ലാതായിട്ടൊന്നുല്ലട്ടൊ ന്നൗട് ത്തെ ഡോക്ട്ർ പറഞ്ഞീനി നല്ലോണ്ണം അയിക്ക്ണ് പറഞ്ഞിനി
ക്ലീൻ ചെയ്യാനയിക്ക്ണ്ന്നോ
വല്ലാതെ ഐറ്റില്ലേ പിന്നെപ്പെന്തിന റിസ്ക് ഇട് ക്ക്‌ ണേർതി ഞാ
ഏ... ഇവര് പിന്നെ ഫ്രീ ആയിട്ടല്ലേ ചെയ്തു തരുന്നെ, അപ്പൊ പിന്നെ... അങ്ങനെ പറയിണ്ടാവും മ.... ഹ് ഹ് ഹ് പൈസക്കല്ലേ ചെയ്തര ഹ്ഹ.. അപ്പോല് ഉം അങ്ങനെയൊക്കെ ഇണ്ടാവേ പലേതും നടക്കും
എന്തേ...
എന്താ സത്യം എങ്ങനെയാണ് ഓല് ഓല്ക്ക് പൈസക്ക് വേണ്ടിട്ടാണ് പ്രൈവറ്റ്കാര് ഏയ് നല്ലോണം അയിക്കണ് നല്ലോണ്ണം പൈസ ചെലവാക്കേണ്ട പണി പറിം വേഗം
ഉം...
മറ്റോര് പൈസ ചെലവാക്കണ്ടാ ഹ.. ഹ... ഹ് പൈസ ചെലവാ.... ആക്കേണ്ട ആവശ്യല്ലല്ലോ. അവിടെ പൈസയില്ലല്ലോ അതോണ്ട് ഓല് വ.. വല്യ കുഴപ്പൊന്നുല്ലാന്ന് പറയും. പിന്ന... ന്നാള്.. ഞാന്....
നിനു പറിണതാ...
ആ അതായിരിക്കാം ചെലപ്പോ, പിന്നെ അധികം ആയിട്ടും ഉണ്ടാവൂല. അതുകൊണ്ടും കൂടി ആയിരിക്കും ഓ എന്തെന്നാള് ഇന്നോട് പറഞ്ഞൂട്ടോ ക്ലീൻ ചെയ്യാൻ ആയിക്കണു. ഒന്ന് ക്ലീൻ ചെയ്യാട്ടോ, എന്ന് പറഞ്ഞ്. ഇങ്ങട്ട് പറഞ്ഞു പിന്നെ ഞമ്മള് ഏ... പിന്നെ ഞമ്മൾ ചെല്ലുമ്പൊളൊ ക്കെ ഓൽ പല പലേ ആൾക്കാരും അല്ലേ. ആൾക്കാരെ സ്വഭാവത്തിനനുസരിച്ചും ഒക്കെ ഇരിക്കും.
ആ
വേറെ വേറെ ഡോക്ടേഴസ് അല്ലേ ഇവടെ
വേറെ വേറെ ഡോക്ടേഴ്സാ
ആ ചെല്ലുമ്പോളൊക്കെ വേറെ വേറെ ഡോക്ടർമാരാ അനക്ക് അങ്ങനെ തോന്നിട്ടില്ലാ
ഇന്നാള് ചെന്നപ്പോള്ള ആളന്നെയാണ് ഇപ്പോളുന്ന്ച്ച് തോന്നി. ഇന്നാള് ഞാനൊരു കൊല്ലം മുന്നേ പോയ...
ഏ... എന്റെ രണ്ട് പ്രാവശ്യറ്റെ യെ.. എന്താ ക്ലീൻ ചെയ്തക്കണ്
ഔടുന്നോ...
എന്നിട്ട് മറ്റോളില്യേ ന്നോ
ഇല്ല
ഏ കൊഴപ്പൊന്നുല്ലേ
ഓള് മറ്റടുത്തക്ക് പോയി ആദ്യം. കമ്പിട്ട് മുറു ക്കാന് എന്തിനോ.
ഏ... അങ്ങൊട്ട് പോയോ
ആ അങ്ങട്ട് പിന്നെ ഞങ്ങള് അപ്പം ഓള പേരൊക്കെ വിളിച്ചു
അതാ എന്നട്ടോ ഓൾ ഇങ്ങോട്ട് പോരണ്ടന്ന് പറഞ്ഞിരുന്നില്ലേ
ടോക്കടുക്കാൻ പറഞ്ഞിട്ട് ഓളെ പേര് വിളിച്ചു. പിന്നെ ഞങ്ങൾ പോന്നാരെ... പ്പൊ ഓര് രണ്ടാളും
ഏ എന്നിട്ടോ ഇജും മ്മിമ്പാടെ പോയത് ഇങ്ങട്ട്
ആ...
യേ..
ഞാൻ മ്മാനെ കൂട്ടീന്ന് ഇന്നിട്ട് ഓല് രണ്ടാളും പോയി പിന്നെ ഇന്ന്... രാവിലെ ഞാൻ വിളിച്ചു ചോയിച്ചിട്ടല്ലേ വിവരന്തായത് ഓൾക്ക് എന്താ അല്ലറ ചില്ലറണ്ട് ഇന്റെ മാരി ചെറിയ എന്തിനോ ആണ്
ആ ഓൾക്ക് താഴത്തെ പല്ലിന് കുത്ത്... പ്പോ വര്ന്ന്ണ്ട് മേലത്തെ പല്ല്. ഉള്ളൂ എന്താ ക്ലിപ്പിടിണീൽ പെടാന്നൊക്കെ പറഞ്ഞു
പ്പൊ തായൊ ഇട്ടിട്ടില്ലേ
ഏ.. യേ... തായെ ഭാഗം ക്ലിപ്പിടുന്നില്ലല്ലോ
ഏഹ്
ന്നട്ട് പിന്നെ എന്താ ഏവോ വേഗം പോന്നോ ങ്ങള്
ഏ എ കൊറചേരം നിന്ന് അടെ പെരുന്തെരക്കിന്നലെ
തന്നെ അപ്പൊ നല്ല തെരക്കായോ ടെ
ഇപ്പളാണ് എല്ലാരും ഇങ്ങനെ അറിഞ്ഞറിഞ്ഞിങ്ങനെ വരുന്ന്ണ് വരുന്നതേ
ആഹ് പിന്നെ പല്ലിനെല്ലാർക്കും കേടെന്നേ ണെ പല്ല് വേദാന്നറഞ്ഞാല് ചില്ലറല്ലല്ലോ ഭയങ്കരെ അസ് സഹനീയ പല്ലുവേദന
ഞാനൊന്ന് എങ്ങനേലും ചെ ഒന്നി ജ് മാപ്പൾന്നോട് പൈസ ചോയിച്ചേ ഞാന് അന് മാപ്പിള പൈസ ചോയ് ചാപ്പാറി ആഹ് അൻക്ക് പൈസാ ഹ് ഹ് ആ ഇന്നല്ലേ അവിടെ പത്രപ്പിളള ആക ങ്ങളൊര അഞ്ഞൂ എന്താ നൂറ് വിട്ടരു ബസ്സി നൈസ് ചോയ്ച്ച ഒരു ഇരുന്നൂറിട്ടരോ അൻക്ക് പൈസ പൈസ ന്ന് ള്ള ചിന്ത നൊ ള്ളു അൻക്ക് മാലെം വളി വാകല്ല പാളി പിന്നെ മാലി വളി
അയിന് മല്യോളി ഇല്ലെങ്കി പിന്നെ മാലേം മളിം വാങ്ങണ്ടേ കയ്യുമ്മന്നുല്ലല്ലോ ഇടാന്
അല്ലെക് തന്നെ കൈചൈന്താ
ഒന്നു വാങ്ങണ്ടീന്നില്ലല്ലോങ്ങളെ ടുത്തിട്ടില്ലെങ്കിന്ന് പറഞ്ഞൂടേയിന്നോ അനക്ക് ഹ് ഹ് ഹ്
ഞാൻ പറഞ്ഞില്ല അ ഒന്നും ഇങ്ങട്ട് അല്ലേ തന്നെപ്പൊ കൈച്ചേൻല്ല മാലെപ്പ ദേ ദ് കൊറെയായിച്ച് ഇപ്പൊന്നുല്ല ക്ഷെ ഒന്നുടി മാല ഒന്നോടി വാങ്ങൊക്കെ വാണം
പൈനു പോയപ്പൊന്നുല്ലല്ലോ കളറ് പോയിട്ടില്ലല്ലോ
ഉം
ഇപ്പന്നാ കൈച്ചേന് ഇല്ലാത്ത വാങ്ങിക്കളാ
എയ്ച്ചേനൊന്ന് വാങ്ങണം
ഉം പൈസ ഇണ്ടാവട്ടെ അപ്പൊ വാങ്ങ
ആഹ്ഏഹ്
ഇൻഷാ അള്ള പൈസ ഇണ്ടാവട്ടെ അപ്പൊ വാങ്ങാം ആവശ്യള്ളതൊക്കെ നമുക്ക് ആവശ്യള്ളൊക്കെ ഇസ്ടള്ളാക്കെ വാങ്ങന്നെ അത് നമ്മടുത്ത് നമ്മളടുത്ത് പൈസ ന്നെ വേണം ഒരാളോട് കൈ നീട്ടാള്ള അവസ്ഥ ഇല്ലാതെ നമ്മളടുത്തന്നെ വേണം പൈസ ന്നാലേ നമ്മളാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ
ഉം
പിന്നെ എന്നിട്ട് മ പല്ലി
ന്നല എക്സാമഴിഞ്ഞോടി ബി ഉള്ളു ബി ബി ഗ്രേഡ്
ഏ എങ്ങനെയാണ് പാസ്സാവാന് ജയിച്ചില്ലേ
പാസായ മതി തോൽക്കരുതർഞു സാറ് അത് എങ്ങനെ നോ റ്റ എങ്ങനെയാണെങ്കി
ആഹ്
പാസാകാന്
പാസായില്ലേ
പസയി പാസായി
ഉം മതിയല്ലേ ഇഞ്ഞോ ഇഞ്ഞി പരീക്ഷല്ലേ
ഇഞ്ഞാ ഇനി ഒന്നുകൂടി ണ്ട് അഹ് അടുത്ത മാസത്തിന് ഡേറ്റ്ട്ടുള്ളു അത് മെയ്‌നെക്- ക്സമാണ് അഹ് ഡേറ്റ് കിട്ടീട്ട് വേണം ഇതൊക്കെ ഞമ്മളെ സമയത്തിനിങ്ങനെ റെഡിയാക്കിതന്നേക്ക്
ആ ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്ത തരുന്ന പരീക്ഷകള രെല്ലേ മറ്റേത് കമ്പനി ചെയ്തരുന്ന
മറ്റേ
പോലെ മറ്റ ടാലി ചെയ്തിയോ ഓൺലൈൻ എക്സാമ ഒക്കെ
റ്റാലി ആ ടാലിന്നെ എന്നല്ല എഴുതിയത് ടാലിൻന്റെ മെയിനെ
ഹേ ആ ഹാ
പിന്നെന്താ
പിന്നെ അന്റെ
ഉം
കൂടലോരൊക്കെ ചെയ്തോന്നല്ലേ
ഇല്ലേ എന്റെ വേറൊരു കുട്ടീനാ കിട്ടി മറ്റോലൊക്കെ ചെയ്തു ഗുണന അന്ന്ഞ് കൊറേ വിളിച്ചല്ലേ അന്ന്ഞ്ച ഫോൺ കേടായിട്ട് പറ്റീലേ
ആഹ്
ഓലൊക്കെ ചെയ്തുവരാ ആക്ക് ടോപ്പറുണ്ട് ടോപ്പ അപ്പുറം കിട്ടി മറ്റോൽകൊക്കെ എ പ്ലസും ഉണ്ട് ആർഞ് അഹ് എന്തുണ്ടായി അതൊന്നും എവിടയും വരൊന്നുല്ല
ആപാസ്സായാ മതി പാസ്സായ എന്താ സർട്ടിഫിക്കറ്റ് കിട്ടുംല്ലെ സർട്ടിഫിക്കറ്റിനല്ലേ മൂല്യം ഉം
അത്രേ ഉള്ളൂ
ഉം
സർട്ടിഫിക്കറ്റ് പി ഡി എഫ് ഇട്ടന്നെക്ണ് സർട്ടിഫിക്കറ്റ് പി ഡി എഫ് വിട്ടന്ന്ക്ണ ആഹ് ഞ്ഞി
ഹേ
പത്ത്ഇൻറ്റായി
ആനോക്കെ
ഓക്കെ